ഹലോ കേക്കാവോ ആ സുഖായിട്ടിരിക്ണ് അവിടോ
ഇവിടേം സുഖാണ് കയിച്ചോ
ക്കുന്നില്ല കുറച്ചൂടെ സൗണ്ടി പറയൊ
കേക്ണില്ലേ ഇപ്പ കേക്ണില്ലേ
ആ ഇപ്പൊ കേക്കാ ഇപ്പൊ കേക്കാ പറഞ്ഞോ പറഞ്ഞോ
ഫുഡൊക്കെ കഴിച്ചോ ചോയ്ക്ക
അ കഴിച്ചു ഫുഡ്
ആ അവിടെ കഴിക്കലൊക്കെ ആണ് ആ ഹലോ ഫുഡും കഴിച്ചിങ്ങനെ ഇരിക്ക്യാണ് ആ കേൾക്
അതെ അതെ ആഹ് എന്തുവാ ഇന്ന് കഴിച്ചേ
നെയ് അല്ല വെറുംചോറും ബീഫ് വെരറ്റിയതും
ആ ഓക്കെ ഞായറാഴ്ചത്തെ സ്പെഷ്യലാണോ
ഏ ആ ആ പെരുന്നാളിന്റെ അവിടെ എന്തായിരുന്നു ആ ആ
ഇണെങ്കി ഉണ്ടായിന്ന് പിന്നെ മീൻകറി
ഏഹ്
അങ്ങനെ ഉ ഇന്നത്തെ സ്പ്യ
പെരുന്നാക്ക് എടുത്തിരുന്നോ പെരുന്നാക്ക് എടുത്തിരുന്നോ ചോയ്ക്ക
ഹലോ ഇല്ല ഇല്ല ഇല്ല ഇല്ലില്ല പിന്നെ പിന്നെന്താണ്
ഇ പരുന്നാളല്ലേ
കാര്യങ്ങളൊക്കെ ഉം
ഞാന് കോളേജില് പോയിട്ടില്ല നിങ്ങള് പോയിട്ടോ ആ ഹലോ
ആഹ ഉ ഏ് നാളെ ഇനി ഇപ്പോ കോളേജും സ്കൂള ഒക്കെ തറക്കല്ലേ കേൾക്കാവോ കോളേജും സ്കൂളുംൊക്കെ തുറക്ക
ആഹെ കയക്ക ആഹ് നാളെപ്പ തുറക്കാണല്ലോ ഇ
അതെ ഡ്രസ് പുതിയതും ആ ആ അതെല്ലാം കഴിഞ്ഞു നമ്മളൊക്കെ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർത്തല്ല ഇരിക്കണേ ലൈഫും സ്കൂൾ ലൈഫൊക്കെ
ആതന്നെ നിങ്ങ ഏതുവരെ പഠിച്ചപ്പോ ഡിഗ്രി ഒക്കെ പോയിട്ടും
അതെ അതെ അത ഡിഗ്രി ഡിഗ്രി കഴിിരിക്ക ആരാതെ ഡിഗ്രി കഴിഞ്ഞു
മിക്സ്ഡ് മിക്സ്ഡന കൊളഞ്ച്
ആ
കോളേജ് മിക്സഡ് ആയിരരുന്നു ആഴ്ച ബോയ്സും ഗേൾസ്േ ഹലോ ഹലോ ഹലോ അലോ കേൾക്കുന്നില്ലേ
ആയി ഇപ്പൊ കേൾക്ക ഇപ്പൊ കേൾക്കാം എനിക്ക് കോം എന്ത ഹലോ ആഹ എനിക്ക് സൗണ്ട് ക്ലിയർ ആവുന്നില്ല
ഇപ്പൊ ക്ലിയയറാവുന്നില്ലേ
ആ ആ ഓെ ഓക്കെ ഇപ്പൊ ക്ലിയർ ആണ ആ അതെ അതെ ക്ലിയർ ആാണ് ക്ലിയർ ആാണ്
കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു
കോളേജ് ലൈഫ് ഒക്കെ നല്ലതായിരുന്നു ഫ്രണ്ട്സ് പുതിയ പുതിയ കൂട്ടുകാാര് പിന്നെ ടീച്ചേഴ്സ് എല്ലാരും നല്ല ഇതൊക്കെയ ആായിരുന്നു പിന്നെ കോളേജ് ലൈഫ് ന്ന് പറയുമ്പോ നട് പ്രോഗ്രാംസുകള് പിന്നെ പഠിപ്പിക്കുന്ന ക്ലാസ്സിലുള്ള
ബോയ്സും ഗേൾസും മിക്സ്ഡ് ആയിുന്നോ
അതെ അതെ മിക്സിഡൈരുന്നൂ മിക്സിഡൈരുന്നൂ ഞാൻ പഠിച്ചത് അതെ അതെ അതെ അതെ ഡായിട്ടായിരുന്നൂ ഞാ പിന്നെ വേറൊരു കോഴ്സ് കഴിഞ്ഞിട്ടായിരുന്നു പോയത് എന്തോ
റാഗിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ
ഏ ഇല്ലായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മളെ ചുമ്മ വിളിച്ചിങ്ങനെ പാട്ട് - പാഠിക്കും ഏഹ് പിന്നെ ഡാൻസ ഒക്കെ കളിക്കാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചു ചുമ്മ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായി
ഏഹ് അങ്ങനെ ചെറുതായിട്ടള്ളു എന്നിവ വല്ലാതെ- ചെറുതായിട്ട് റാഗിങ് ഉള്ളായിരുന്നുല്ലേ? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ആ അയിന്റെ എടേൽ പോയോ
എന്തോ
കേൾക്കണ്ണിലെ ചോഴിദിക്കുക
ആ എനിക്കും കേക്കുന്നില്ല കുറച്ച് സൗണ്ട്കോ നല്ല ഇതായിട്ട് ബുദ്ധിമുട്ട്
അത് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ടോ
ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് പക്ഷെ കൊഴപ്പവില്ല എനിക്ക് ഇയാൾ ഇപ്പൊ പറയുന്ന ക്ലിയർ ആാവുന്നുണ്ട് കേട്ടോ ഹലോ ഇയാക്ക് ഞാൻ പറയണ കേൾക്കുന്നില്ലേ ആ ആ ഇപ്പൊ കേക്കുന്നില്ലേ ആഹ ഓക്കേ ഓക്കേ എനിക്ക്- നല്ല സൗണ്ട് കുറവായിട്ടാ കേൾക്കുന്നത്
ഏ കോളേജ് ലൈഫെക്കെ എങ്ങനെയാന്ന് പറഞ്ഞേ
ഉ കോളേജന്ന് പറയുമ്പോ ഞാനാണെങ്കിൽ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഡിഗ്രിക്ക് ചേർന്നത് അ പ്പൊ അന്നേരം അങ്ങനെ പഠിച്ചച്ച് കഴിഞ്ഞ കുറച്ച് വ്യത്യാ സക്കെ നമുക്ക് പണ്ട ഞാൻ വേറെ കോഴ്സ് എടുത്തത് കൊണ്ട് ണ്ട് നമുക്ക് ആ ഒരു അവിടെ നിന്നതും ഇവി പിന്നെ പഠിച്ചതും കുറച്ച് ഡിഫറൻറ് ആയിരുന്നു അപ്പം- അന്നന്ന് പറയുമ്പോ റാഗിങ്ങിന്റെ പ്രശ്നങ്ങൾ അങ്ങനെൊന്നും ഇല്ല
ഏ നിങൾ ഏത് കോയ്സായിരുന്നു സ് പഠിച്ചന അപ്പൊ
ആ ഞാന് ബി എ ഇംഗ്ലീഷായിരുന്നു
ഏ
ആ അതെ അതെ അതെ ആ പോക്കൂ ഇല്ലല്ല ഇപ്പോം ജോബോനുമില്ല ഞാനിപ്പം പി എസ് സി കോച്ചിങ്ങിന് പ്രിപ്പയർ ചെയ്യ അപ്പം എക്സാമുകളൊക്കെ വരുന്നു അപ്പൊ അതിന്റെ ഒരു പ്രിപറേഷനും കാര്യങ്ങളൊക്കെ ആണ്
ഏ പി എസ് സി നോക്കുന്നുണ്ടോ
അതെ അതെ അതെ അതെ
പി എസ് സി എങ്ങനെപ്പും നോക്കാനൊക്കെ പൂ- പുതി- ആഹ് നോക്കണന്നുണ്ട് ഇനി അപ്ലൈ ചെയ്യാനായിനോ ഡേറ്റ് ആയോ
ആണോ ഡ ഇപ്പം അങ്ങെ ചെല പോസ്റ്റ്
ഏ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ
ഉണ്ടണ്ട് എനിക്ക് കി കേക്കുന്നുണ്ട് ഞാന് ഹലോ കേക്കുന്നില്ലേ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്
നിങ്ങളത്തെ പി എസ് സി ക്കത്ത അപ്ലൈ ചെയ്തോ
വണ്ട തോന്നല്ലേ എന്തോ
പി എസ് സി ക് അ അപ്ലൈ ചെയ്ത ചോയ്ക്ക
ആഹ് അപ്ലേ ചെയിതിട്ടു അപ്ലൈ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടേ അപ്പൊ ഞാൻ എക്സാം കൂടെ എഴുതിക്കൊണ്ടിരിക്കയാ ഇപ്പൊ
ഏഹ്
ആഹ് ഇയാളെ കോളേജ് കോളേജ
ഞാൻ കോളേജ് പോയിട്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാണ്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാണ്ട് ഗ്രാഫിക് ഡിസൈനറാ
ഓക്കെ ഓക്കെ അങ്ങനെയെ ശരി ശരി ശരി ശരിയാ അപ്പൊ ഇപ്പൊ ജോലിയായിട്ട് ജോലി വർക്ക് ചെയ്യാണ്
ങ്ങനെയാണ് സ്റ്റാർ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പ നേരം കഴിഞ്ഞി ട്ടുള്ളൂ.
ഓക്കെയാ
പി എസ് സി ഇങ്ങനെ ഞങ്ങള് സ്റ്റാർട്ടി- ഇങ്ങനെ എന്താ പ്രീ വെസ് കോസ്റ്റ്യ പേപ്പറു നോക്കാലോ ആ നോക്കാലോ
എന്തോ ഹലോ
ഈ പ്രീവിസ് കൊസ്റ്റിയൻ പേപ്പർ നോക്കലാണോ ചോദിച്ചത്
ആ പ്രീവിയസ് തിയറി ഉണ്ട് നമ്മള് കോച്ചിംങ്‌ ഉണ്ടല്ലോ അപ്പ നമ്മള് അതിന്റെ കോച്ചിങ്ങിന് പോകും പി എസ്- ആ പി എസ് യെടെ തന്നെ കോച്ചിങ് ഉണ്ട്
ലൈനോ
ആ അപ്പ അതിനും കൂടെ പോവും ആ അതെ അതെ അതെ ഞാൻ അതിന്റെ കോച്ചിങ് നോക്കുന്നുണ്ട് അപ്പ അതും കൂടാണ് പോകുന്നത് നമുക്ക് കുറച്ചൂടെ നല്ല കോച്ചിങ്ങ് കൂടെ ഉണ്ടെങ്കി പിന്നെ സ്വന്തമായിട്ട് പഠിക്കുവാണെങ്കി നല്ലതാ എന്തോ
എന്ത് തിനാ കൊടുത്തെ ഇപ്പം അപ്ലൈ ചെയ്തെങ്ങള് പി എസ് സി പി എസ് സി എന്തിതിനാ അപ്ലൈ ചെയ്തേ ചോയ്ക്കാ
ആഹ് എൽ ജി എസ് ഉണ്ട് പിന്നെ എൽ ഡി സി അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന്റെ എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ മെയിനായിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് ആഹ വേക്കൻസീസ് വരുന്നതല്ലേ അപ്പം പിന്നെ അതാ ഒന്നുകൂടെ നല്ലതായിരിക്കും നമുക്കൊരു ഗവൺമെന്റ് ജോലി കിട്ടുവാണെന്നുണ്ടെങ്കിൽ കുറച്ചൂടെ നല്ലതായിരിക്കും എല്ലാ ഇതിനും അപ്പ അങ്ങനെ നോക്കി നോക്കികൊണ്ടിരിക്കുന്നു ഉ അതെ അതെ പിന്നെ
പി എസ് സി കിട്ടിയാല് ആഹ ആഹ മഴയൊക്കെ ഇണ്ട് മഴയില്ല
മഴയില്ല ഇനിയിപ്പ നാളെ സ്കൂള് തുറക്കുവല്ലേ അപ്പം പിന്നെ ഇനിയിപ്പ നാളെ സ്കൂള് തുറന്ന് ഇന്നിപ്പം അതുകൊണ്ടായിരിക്കും മഴയൊന്നും ഇല്ലാതെ കാലാവസ്ഥയൊക്കെ നല്ലായിട്ട് ഇരിക്കുന്നത്
നാളത്തെ അവസ്ഥ എന്താണാവോ നാളെ സ്കൂള് പോകു
അതെ അതെ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് സാധാരണ എപ്പോഴും അങ്ങനാണല്ലോ സ്കൂൾ തുറക്കുമ്പോഴല്ലേ മഴകള് മഴ തുടങ്ങുന്നത് സ്കൂള് തുറന്നാ പിന്നെ മഴയോട് മഴയായിരിക്കും ഇപ്പൊ ഇത്രയും നാളും ചൂടൊക്കെ അല്ലായിരുന്നോ നല്ല ചൂടല്ലായിരുന്നോ
ആഹ ഇനിയിപ്പോ ആഹ ആഹ ഹലോ
ആഹ ഇനിയിപ്പ നാളെ അപ്പൊ ആ ആ നാളെയപ്പം നാളെയപ്പം പോകണോ വർക്ക് വർക്ക് ചെയ്യാൻ വർക്കുണ്ടോ
നാളെ
ആഹ
എനിക്ക് ജോബ് നോക്കിക്കൊണ്ടിരി ക്കുണുള്ളൂ
നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ ജോബ് ആയിട്ടില്ലല്ലേ ആ ഓക്കെ ഓക്കേ ഓക്കെ ശ
ഏ ആയിട്ടില്ല ഞൻ ഇന്റർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരേക്ക് അറന്ന് അറിയണം എന്നുണ്ടെങ്കി ഒക്ക് ഒന്ന് വിട്ട്ടുക്കണല്ലോ ഓരോ പുന്തൊക്കെ
അതെ അതെ അതെ അതെ ആഹ
ഇരാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലെ ലൂക്കോട് അപ്ലൈ ചെയ്യാന
ഓക്കെ ഓക്കെ ആപ്പാ അപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളല്ലേ ആ ഓക്കെ ഓക്കെ അപ്പൊ വീട്ടിങ്ങനെ എ നാള ഇരി ല്ലേ ശരി ശരി
ആഹ് ആ ആ അപ്പൊ പെരുന്നാൾ എറെ വീട്ടിലാാണ് ഇപ്പൊ ഞങ്ങട്ട് കെട്ടിച്ചു വീ വീട്ടിലേക്ക് പോവണം
ഓ ശരി ശരി ശരിയാ ഇപ്പൊ കുട്ടികളെയൊക്കെ നാളെ സ് സ്കൂളിൽ വിടണ്ടായോ
എനിക്ക് മക്കൾ സ് ആ യിടി ല്ല
ഓക്കേ ഓക്കേ ആ ഓക്കെ ആഹ അ വർക്ക് ചെയ്യാം ശരി ശരി ഉം എങ്കില് ഓ കേടാ ശരി
എന്നാ പിന്നെ എന്താ ആ എന്ന ശെരി
ശരി ശരി ഓക്കെ